ഉം
ഓ കേക്കണണ്ട് നല്ല വിശേഷം സുഖം തന്നെ ഇന്ന് നല്ല കാലാവസ്ഥ മഴ കുറവുണ്ട് നിങ്ങളോവിടെ മഴ ഉണ്ടോ?
ഓ ഇവിടെ പെയ്തോണ്ടിരിക്കണ്
ആ ഇന്നും ഇവിടെ കുറവുണ്ട്
ആ ഇന്നലെ ഇന്നലെ അങ്ങനെയ ഇന്നലെ നമ്മക്ക ഇവിടെ വലിയ മഴണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഒരുപാട് രണ്ട മൂന്ന് പേരോട് ചോദിച്ചപ്പോ അവരൊക്കെ പറഞ്ഞു അവർക്കൊക്കെ നല്ല- പിന്നെ മഴയന്ന് പറഞ്ഞു
ഇല്ല ഇന്നലെ ഇവിടെ നല്ല വെയില് ഇന്നലെ മഴ തന്നെ പെയ്തിട്ടില്ല ഇന്ന് അപ്പള ഇപ്പോളായിട്ട് ഓരോന്നും ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ ഉ നല്ലതീലല്ല കുറഞ്ഞതിലും ഇങ്ങ പെയ്യണ്ട്
ആഹ പിന്നെ ഇവിടെ- ഇന്നലെ എത്രക്ക വലിയ പ്രശ്നയുണ്ടായി ഇന്ന് അത്യാവശ്യം ഇണ്ട് ഇന്ന് വെച്ച കഴിഞ്ഞാല് നല്ലൊരു പണി തന്നെ കിട്ടി എനിക്ക് ഞാൻ ഇങ്ങനെ നോക്കുമ്പോണ്ട് മുറ്റ മുറ്റം കളറ് ചുമന്ന കളറായി ഇങ്ങനെ വര്ണിണ്ട്. അപ്പൊ നോക്കുമ്പോ ച കമ്മലടിഞ്ഞിട്ടേ റൂട്ടിലുള്ള വ മൊത്തം മുറ്റത്ത്ക്ക് അങ്ങോട്ട് ഒ ഒലിച്ചു വന്ന്. അങ്ങട്ട് പിന്നെ ഞാന് മഴയ് ചെറിയ കുട്ടിയുണ്ടേ അപ്പോ ഓനെവിടെ ഉള്ളിൽ നിർത്തി വേറെ ആരുും ഇല്ലേന്. ഇതെടുത്തിട്ട് മന അവിടെത്തെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടാ വെള്ളം പോയത് ഇനി ആകെ ഇനി മഴ തോർന്നു കഴിഞ്ഞ എട്ടിൻന്റെ പണിയ മുറ്റം മൊത്തം കഴുകൻ കിടക്ക
മറ്റേ മറ്റേ കല്ല് പച്ച ണ്ടാവലേ
ആഹ് എട്ടക്കണിയ ഓ അതും ആഹ് അതിന്റെ നേട കൂടി ആകെ കേറിക്കണ് ആഹ് ആകെ കേറിക്കണ് ഇനി പ്പൊ മഴയൊന്ന് ശരിക്കും തോർന്നിട്ട് വൈകുന്നേരം ആയിട്ട് വേണം ഒരു ബ്രഷ ഇട്ടും ഒന്നൊരച്ചു ഓക്കെ ആക്കാന്
ആ അപ്പം അത് വരവെള്ളം ആദ്യം വരുന്നത് തടഞ്ഞ വെക്കണം അല്ലാതെ നന്നാക്കീട്ട് കാര്യല്ല
ആഹ് അത് തടഞ്ഞ വെച്ചു ഞാന് പിന്നെ അപ്പ തന്നെ പുറത്തിറങ്ങിയിട്ട് ഞാൻ കൈക്കോട്ട് എടുത്തിട്ട് പിന്നെ അതൊക്കെ ന്ത് ചാലം ഒക്ക ആക്കി ഇങ്ങാണ്ട് പുറത്തക്കാക്കക്കി കൊടൂത്തു ഇങ്ങിട്ട ഇപ്പൊ വെള്ളം വരണില്ല
വല്യ ക വല്യ കല്ലൊക്കെ വെച്ചക്കാണ്ട വൾക് മണ്ണൊക്കെ
ഇട്ട് കൊടുത്ത്നോക്കട്ടെ ഈ ആണുങ്ങൾ ഇല്ലെങ്കിൽ എടങ്ങേറതാണ് ആഹ് ഹസ്ബൻഡ് ഗൾഫിലാണ് അപ്പൊ പിന്നെ അങ്ങോട്ട് നമ്മള് ശ്രദ്ധിക്കൂല്ല ആഹ് നമ്മള് ശ്രദ്ധിക്കൂല്ല മഴപ്പ ആദ്യ അങ്ങനെ ഞങ്ങളിപ്പോ ഒരു വർഷം ആവുന്നേ ഉള്ളൂ പിന്നെ ഹൗസ് വാമ്മിങ് കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ ഇത് കയിഞ്ഞിട്ട് ആദ്യയി
നല്ല വൃത്തിയുള്ള വീടാരിക്കര പ്പം ഹൗസ് വാമിങട് കയിഞ്ഞപ്പോ നല്ല വൃത്തിയുള്ള വീടേനി
ആഹ് മുറ്റത്ത് മുറ്റത്ത് ഒന്നും ആവണത് ഇഷ് ട്ടല്ല ഞാൻ എന്തെയ്യും ഇന്നെ കളിയാക്കും എല്ലാരും ഞാന് ചളിമ്പോക്കിനും പൊറത്തേക്കൊരു മോപ്പ് വെച്ചിക്കയാണ് എന്നിട്ട് അത്ച്ച് തൊടക്കും മുറ്റോം തൊ ടക്കും ഉള്ള് തൊടക്കണ പോലെ അങ്ങനെ കൊണ്ട് നടക്കണതാ അപ്പം തൊട്ട് പെട്ടെന്ന് അങ്ങട്ട് ചളിയായപ്പളെ ഭയങ്കര ഇടങേറ്
ഒരു കല്ല് കൊറേ കൊണ്ട് വച്ചിട്ട് അതിന്റെ മുകളില് മണ്ണൊക്കൊണ് കൊണ്ടോയിട്ടാണ്ട്
ആ ഞങ്ങൾ ചെയ്യണ പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാനും പറ്റൂല അവിടെ നമ്മള് ച്ചിനോട് ചേർന്നിട്ടാണ് അപ്പൊ അവിടെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മുറ്റത്തക്ക് വണ്ടി കേറൂല്ല
ആ അങ്ങനെയുണ്ടല്ലേ
ഞാന് ഇതൊക്കെ ച അ നമത് ചെമ്മല വന്നിങ്ങിട്ട് അടിങ്ങിക്കയായിരുന്നു നമ്മളെ ഇലകളൊക്കെ കരിലകളും അതേപോലെ തന്നെ ഇങ്ങനെ പുല്ലൊക്കെ അതൊക്കെ ഇങ്ങോട്ട് വലിച്ചിട്ടപ്പ തന്നെ ഏകദേശം
പോയിണ്ടാവും
ആ അതൊരു മാതിരില്ല മണലിന്റെ പോലത്തെ മണ്ണാണ്
ആ മലയെള്ളം അങ്ങനെ വലിച്ചു കൊണ്ടുവരല്ലേ അപ്പൊ ഉള്ള തരി ഇന്തൊക്കെ ഉണ്ടാവും
ആ ആ മണലിന്റെ പോലത്തെ മണ്ണ് ഇങ്ങട്ട് വത്തേക്കണ് മുറ്റത്തേക്ക്
ഉം ഏതായാലും പണി കിട്ടി ആ പനി പനി ഉണ്ടായിന് ഡോക്ടറെ കാണിച്ചു പോന്നതാ
ആ എല്ലാർക്കും ഇത് തന്നെ ഇപ്പ ഇവിടെ ചെറിയ മോനും
കാലാവസ്ഥ പെട്ടെന്ന് മാറിയല്ലേ ഇതെരെ വെയിലല്ലഞ്ഞു അതാണത് മയ ആ അടുക്കളേല് അടുക്കളയില് ഷീറ്റ് ഇട്ടതാ അടുക്കള പണി കഴിഞ്ഞില്ല അപ്പൊ ഞമ്മൾ പാത്രം കഴിക്കാനൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കൈകുംമായ ഒക്കെണ്ടാവുമ്പോളും അപ്പൊ അങ്ങനെ
ചെറിയൊരു ചാറല് തട്ടിയാമതി ഇപ്പൊവടെ ചെർതി ജലദോഷം പിടിച്ച് ക്ണ് പ്രന്നിട്ട് തന്നെ കാ ഒറകോങ്ങട്ട് ശരിയാവ്ണില്ല ശ്വാസം കിട്ടണ നമുക്ക് വലിയൊര്ക്കെന്നെ സയിക്കാൻ ബുദ് മുട്ട പിന്നപ്പ കുട്ടെളെ കാര്യം പറയ ണ്ടല്ലോ
ഓ അതെ ഇന്ക്കുണ്ട് ഈ അലർജി പ്രശ്നം ജൽ വെശം കുട്ച്ച സാസംമുട്ട്ണ്ടാവും അതിന് മര്ന്ന് ആ മര്ന്ന് കുടിച്ചൊണ്ട് ഗിനിയ പ്പൊ ഞാനിപൊ ഇല്ലാത് കൊറെ ആയി പ്പ ഇല്ലാന്നട്ട അപ്പ ഞാൻ നിർത്തിവിർന്ന ഇനിയിപ്പചോന്ന് കാണിക്കാൻ പൊണ്ടിവരും
അഹ് ഞാനതിന് മര്ന്ന് കുടിച് കുട്ച് ഇങ്ങട്ട് തോറ്റു
ഞാൻ ഹോമിയോന്റെ കുടിച്ചിട്ട് പറ്റ മാറിനിൻ്റത് ഹോമിയോന്റെ മര്ന്ന് ഉം ഇപ്പൊ കൊറച്ചടായിട്ട് ഓ പിന്നെ ഹോമിയോനല്ല പൈസേണല്ലോ ഒരാഴ്ചക്ക് രണ്ടാഴ്ചക്കെ മര്നേര ആ ണ്ടാഴ്ചക്ക് നൂറുപയ് ഇരുനൂറു പ്യാകവും മൂന്ന് ഗുളികക്ക് ആ ചെറിയെ മണിമണി അപ്പൊ ആ നൊരു
ഹോമിയോ ഗവൺമെ ല്ലേ അട്ത്ത്
ഞാൻ ഗവൺമെന്റിലെന്നെയന്നി പോവലി അപ്പൊ ആ ഡോക്റ്റ് പ്പോ മാറി പൊയിണ് അപ്പൊ അപ്പൊമ്മമക്കൊരു ഡോക്റ്റെ പിടുത്താണ ല്ലാഡോ റ്റ് നല്ല ഡോക്റ്റേനി അയാൾ പ്പം പിന്നെ പ്രൈവറ്റ് ആയിട്ടാ നോക്ണത് ഗവൺമെന്റിലല്ല നോക്ണ് പ്പൊ അയാളട്തെന്നെ പോവും മാണം ഇപ്പൊ അയാൾക്കല്ല പൈസ്യാ
ആഹ് അങ്ങനെവുമ്പഴാണ് എടങ്ങേർ
അപ്പൊ ഞാൻ നിർത്തീ നി ഇപയ്ച്ചമ്മന്ന് തോടങ്ങീണ് അപ്പൊ ഞാപ്പൊ പിന്നെ ഇബിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അപ്പോ ഓല് പലേ ടെസ് ചെയ്ത് അപ്പൊ രക്തത്തിൽ അണ്ക്കള്ണ്ട്
എനിക്കും അന്നെ രക്തത്തിൽ അണ്ക്കൾ ണ്ടാവും ഇത് ഇനിക്കങ്ങനെ ച്ചാല് മാ പാലന്റെ പൊടി അതുപോലെ തന്നെ ആ ആ കെട്ടിപ്പഴകിയ പൊടി ന്നാ ൻക്ക് നോർമല് നമ്മള മുറ്റത്ത്ള്ള പൊടി ഒന്നും ആയ വല്ല്യ പ്രശ്ന നല്ല ഈ കെട്ടിപ്പഴകി കടക്ക പൊടിപ്പത്തൊടങ്ങും തുമ്മല് ന്നിട്ട് ഞാൻ തുമ്മുമ്പ എന്റെ മൂത്ത ച്ചൻ എണ്ണലോടുത്തും ഒന്നേ രണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നക്കൂല ഞങ്ങള് എണ്ണി തോൽക്കണ്ടി വരും എന്ന് പറഞ്ഞിട്ട്
ഇവിടെ ഞാന് മഴ വെള്ളം തട്ടേല്ല ഞാൻ ഉം ഏ വെരുന്നോരോടറിം അടിലോടെ പ്രശ്നണ്ടെങ്ങള് പറഞ്ഞോളി മോള്ക്ക് ഇന്നോട് പറയര്ത്ട്ടോന്ന്
ആഹ് എനിക്കാദ്യതന്നെ എവിട്ക്ക് താമസം മാറിയേലെ ആ പുതിയ വീട്ടിക്ക് താമ സം മാറിയാലേ കൊഴപ്പല്ലട്ടോ ഇവിടെ വല്ലാണ്ട ല്ല നമുക്കിത് നമ്മ പഴേ വീടല്ലേ ഓട് ഓടും വാർപ്പുമ്പാടെ കൂടിയാ അങ്ങനത്തെ വീടെർന്ന് അ അപ്പ നമ്മളീമാറാല എത്രതായാലും നമ്മള് തട്ടിയിട്ടില്ലെങ്കി ആകെതായി കൊണ്ടല്ലേക്കാരം കാണുമ്പങ്ങട്ട് പൊറുക്കൂല്ല അപ്പൊ മ്മള് തട്ടും ചെയ്യും
ആ അതന്നെ ഇൻക്കും അങ്ങനെന്നേണ് പ്രശ്ണെ
ആ അതേപോലെ മക്കളെ ബുക്ക് മോളെ ബുക്ക് എടുത്ത് കഴിഞ്ഞാല് ബുക്കിന്റെ ഉള്ളില് ഉണ്ടാവോല്ലോ മുടി
ആ അ ഞാ അങ്ങൻത്തെ പണിയന്നുട്ക്കല്ല ഓലിന്നെ ഇട്ക്കാനയിക്കൂല്ല ഓൽക്ക് തിന്നാൻ ലാറിം ഓല്. ഏയ് മ്മച്ചിഅത് ചെയ്യ ണ്ട ഞങ്ങള് ചെയ്തോളാറിം. ഞാൻ പിന്നാ ട് കട്ക്കും. കണ്ണ് ചൊറിച്ചില് സാസം വൽച്ച ആവി ച്ചം. പോലാ. ഹോസ്പിറ്റല്ല് പിന്നെ ആവി പിടിക്ക് ണ മിഷി ൻ വടെ വാങ്ങി വെച്ച് പോ അങ്ങനെ പോണ്ടല്ലോ പർഞ്ഞാണ്ട് മരുന്നും വ്ട കൊണ്ടന്നാണ്ട് വെന്ന് വൽക്കലാ.
ആഹ ഞാനും ത ഞാനും കൊറെ ഇതേപോലെ നെബുലാസ്റ്റിന്റെ മറ്റേ സ്പ്രേണ്ടല്ലോ മൂക്കില് അടിക്ക്ണ സ്പ്രേ
ആ
ട്ട് കൊറേ നടന്ന്.
ആഹ് ഇപ്പ ഇൻക് ജൽദോഷ ശം വരാതെക്കാൻ മാണ്ട്യണ്ട് മൂക്കില് അടിക്ക്ണ ഒരു സ്പ്രേ തന്നീനി. അതൊക്കെ എന്റെ മാ ല്ലോ വിചരിച്ച നിർത്തിയച്ച നീ നിർ നിർത്തി വെക്കാൻ പാടില്ലല്ലേ തുടർന്ന്
ആഅത് നിർത്യം അപ്പൊ അതിന്റെ രസം കേക്കണോ ഞാനങ്ങട്ട് ഇവിടുന്ന് ഇവിടന്ന്ന്നാവുമ്പോ എനിക്ക് ഇങ്ങനെ എന്നും തുമ്മീകൊണ്ടാകരം ഇന്ന് ഹസ്ബന്റിന്റെടുത്തോക്ക് അങ്ങോട്ട് പോയിനേ ആ പോയപ്പോ ഇതേപോലെ ഞാത് പേടിച്ചിട്ട് അവിടുന്നമ്മുക്ക് മരുന്ന് വാങ്ങക്കെ ഭയങ്കര പൈസയല്ലേ അപ്പൊ ഞാൻ ഇവിടെന്ന് പോയ അപ്പോ ഇത് കേട്ട് കണക്കിന് മരുന്നും വാങ്ങിച്ചിട്ടട്ടോപ്പോയത് ഫസ് ഫസ്റ്റ്ത്തെ പോക്ക് പോയ സമയത്ത് ഇങ്ങട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഒര് ബ്രാ പ്രാശംബൂ
ആഹ്
അപ്പൊ ആഹ് ഞാൻ പറയും നമ്മുടെ നാടാണ് പ്രഷ് നാ ഇവിടെ വന്നിട്ട് ഞാൻ കാക്കൂ ഒറ്റ പ്രാവശ്യം തുമ്മീല്ലായിരുന്നു. നാട്ടിലാകുമ്പോ ഞാൻ ഇങ്ങനെ തുമ്മക്കാൻ അതേപോലെ പിന്നെ നമ്മള് പെട്ടെന്ന് വെയിലത്തു നിന്നൊക്കെ വന്നിട്ട് കുളിക്ക മുഖം കഴുകുക വേഗം പേക്കും. ഞാന് മാക്സിമം ഞമ്മള് വേറെ ഏതേലും വീട്ടി പോയി കഴിഞ്ഞാല് വീട്ടിൽ നിസ്കരിക്കാൻ ഇവിട നമ്മളെ വീട്ടിൽ വന്നിട്ട് പറ്റുമോെങ്കിൽ ഞാൻ അവിടുന്ന് മാക്സിമം ഒഴിവാക്കലാണ്. ഒതു കോടുത്ത് കഴിഞ്ഞാ മുഖം വെള്ളം മാറി കഴിഞ്ഞാൽ തുടങ്ങും.
ഏഹ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എനിക്ക് ഈ പൊടി ആഹ് ഈ പൊടിന്റെ ആണ് എനിക്ക്പൊടി പറ്റൂല പൊക ഉണ്ടല്ലോ അടുപ്പ് തീ ഇട്ടുമ്പ പൊക
ഓ
അത് പറ്റൂല.
ഞാൻ പിന്നെ പുടിപ്പിച്ചലന്നല്ലപ്പൊ ഫുള്ള് ഗ്യാസിന്നാക്കി.
എന്നെ ഇങ്ങനെ കഴകി തോത്തി നിങ്ങള് ഇങ്ങനെ സോക്കേസിൽ വെച്ചേണ്ടി
എന്നെ എല്ലാരും പറഞ്ഞീന്ന് എല്ലാരും പറഞ്ഞീന്നു ഇൻക്കും അങ്ങൻതേന്നെ തലവേദന ഉണ്ടായിരുന്നു അതേപോലെ അതേപോലെ തുമ്മലും. എന്നിട്ട് വീട് പണി നടന്നരത്തി എല്ലാരും പറഞ്ഞായിരുന്നു ആർക്കു വേണ്ടിട്ട ഈ പേര ഒലെ
ആ
അതാക്കിട്ടന്നെയാ അത് നോക്ക് ആ കണ്ടതൊക്കെ പടേ അടിച്ചാനും തൊടക്കാനും നേരാക്കാനും ഓള ക്കൊണ്ട് കജ്ജുല്ലജി വേറെ പിന്നെ വല്ല പണിക്കാരും നിർത്തണ്ടി എന്നൊക്കെ പറഞ്ഞാ എല്ലാരും കളിയാക്കിന്നുട്ടോ ഏ അപ്പൊ എനി- പ്പൊ ഭയങ്കരൊരെടെങ്ങാറാണ് എല്ലാരുങ്ങനെ ങ്ങനെ കാക്കൂന്റെ ഫാമിലി പറ്റാത്തോലാ താക്കല്ലേ വിചാരിച്ചു പടച്ചോന് അത്ക്കെ പടച്ചോനേ എനിക്ക് ഇങ്ങോട്ടി് മാറന് ശേഷം എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രസവത്തിന് ശേഷം അനെ നമ്മള് ഓ കുടി കുടിൽക്കലിന്റെ കുറച്ച് പ്രസവം പ്രസവം ഉണ്ടായിഇനിഅത് ആ പ്രസവം പ്രസവത്തിൽ എന്റെ ഊരവേദനയാണ് മാറി ഇനിക്ക് ഡെസ്കിന്റെ ഉള്ളിൽ ഇങ്ങനെ കന്നെ വിടവ് വന്നിക്കിരണ
തന്നെ
ആ നക്കണം നി നിക്കി എന്തെങ്കിലും പണിയെക്കുക ചെയ്ത്തിന്റെറെ ഉള്ളിൽ നീരി ഇറങ്ങും പിന്നെ കാല് നിലത്ത് കുത്താൻ വക്കൂല അങ്ങനെ വേദനയാ- ഇപ്പൊ എന്റെ കളിയാക്കീനെ ആൾക്കാർ- നീച്ച്ട്ട് നിൽക്കാനും വയ്യതെ നമ്മളതൊക്കെ മാറും ചെയ്തു എനിക്കെന്തോ ആ ആ അപ്പൊ സത്യാണ് ഞാന് ഇങ്ങോട്ട് ഇട ഞാൻ ങ്ങനെ പറയണേക്കുമ്പോൾ ഓരോന്നന്ന് ഇങ്ങനെണി കഴിയുമ്പോ കുട്ടിക്കണായ കുടിൽക്കാൻ ആയോചെയ്ച്ചുമ്പോ ആ ആ യിന്ന് ആകുന്ന് പറുമ്പ പറയാ അ ഇജ് കക്കുവിനോട് നമ്മുടെ മോത്ത് നോക്കിയിട്ട് പറയേ അനക്കിപ്പഞ് പണിടുക്കാനാള- ണ്ടേല്ലോ ആരൊ ക്കെരിത്തിട്ട് പേര കാ യിട്ട്ന്ന് ചോദിച്ചു അപ്പൊ അത് കേൾക്കുമ്പോ എനിക് ഇടങ്ങേറ് ആയിരിന്നു
ആ ഇപ്പൊ പഠിച്ച കണ്ടില്ലേ അത്ന്നെയ പടച്ചോൻ പറഞ്ഞില്ലേ നല്ല പിന്നെ പടിച്ചോനെ നല്ല മുറുക പിടിച്ചോളിന്ന്
ആ നമുക്ക് വെറുതെ യവിടെ തളർത്തിട്ടില്ല അതന്നെ ഇന്നാ ആയ്ക ആിക്കോട്ടാ വിളിക്കാട്ടോ
ആ ആയിക്കോട്ടെ